വർത്താനം.
കേൾക്കാം പറ്റുന്നൊ?
ആഹ് കേൾക്ക്‌ന്ണ്ട്.
സുഖം.
പിന്നെ ഇന്റെ ന്നാപ്പൊ ഓപ്പൺ ആയതെയ്, ഇൻക്ക് അങ്ട്ട് വിളിച്ചാനെന്നും കഴിഞ്ഞില്ലേനു ഞാൻപ്പൊ ഇന്ന്പ്പൊ രണ്ട് ആ ഇപ്പോ വിളിച്ചിട്ടൊള്ളു ഇന്നലെ കൊറേ ആള് ഇങ്ങട്ട് വിൾച്ചിരുന്നു.
ഇന്ന് ഫസ്റ്റ് ടാസ്ക് കിട്ടിയ എത്രയാ? നിങ്ങൾക്ക്.
ആഹ്, ഇന്നാണ് കിട്ടീയേതെയ്. ങ്ങള് തൊടങ്ങീട്ട് കൊറെ ആയോ?
ഇല്ല ഞാൻ ഇന്നലെ തൊടങ്ങിയാ.
ഏ. അപ്പ അതാ ഞാൻ ചോയ്ച്ചാ ഞാൻ അങ്ങട്ട അടിക്കട്ടെച്ച പത്തിൻറ്റ് കഴിൻഞ്ഞിട്ട് ഞാൻ അങ്ങട്ടടിക്കട്ടെട്ടോ.
ആഹ് ശരി ശരി.
എന്തന്നിട്ട് ആഹ് ചായ കുടിച്ചു.
എന്ത് ചായക്ക് കടി?
വെള്ളപ്പാണ്.
വെള്ളപ്പം, എന്ത് കറി വെള്ളപ്പത്തിന്?
വെള്ളപ്പത്ത്ക്ക്‌ കറി കൂട്ടിയില്ല ഞാന് ങ്ങനെ ചെറിയൊരു ഓപ്പറേഷൻ കഴിഞ്ഞാ ഇവിടെങ്ങനെ കടക്കാണ് അപ്പൊ റെസ്റ്റിലാണ്.
അത്‌ വെള്ളപ്പം നോൺ സ്റ്റിക്ക് ചട്ടിയിൽ ചുട് അതെങ്ങനെയ വെള്ളപ്പത്തിന്റെ മാവ് ഒന്ന് പറയോ
വെള്ളപ്പത്തിന്റെ മാവ് നമ്മൾ സാദാ പച്ചേരി വെള്ളത്തിലിട്ടാണ്ടേ ദോശ ആന്നേക്കാരം ആഹ് ആഹ് തലേന്ന് ആഹ് തലേന്ന് വെള്ളത്തിലിട്ടാണ്ട് നമ്മൾ രാവിലെ അരച്ച് ഉപ്പിട്ട് കാണ്ട് കയ് നല്ലോം കയികിക്കാണ്ട് ഉപ്പിട്ടാണ്ട് അരച്ചിട്ട് സാധാ ആ അയിക്ക് കലക്കി പാരാ വേറൊന്നും കൂട്ടണ്ട ഇടുന്നോല് ഇടും അല്ലാതെ അങ്ങനെ കലിക്കി പറഞ്ഞണ്ടായിരിക്കും ചട്ടിണിയായ നല്ല രസമാ
കാലി ദോശ പച്ചരി മാത്രം അരക്കേണ്ടത് അതിലേക്ക് എന്ത് ഒരാള് തേങ്ങാന്റെ വെള്ളം അങ്ങനെല്ലോ ഒഴിക്കുന്നല്ലോ അതെന്തില്ല കാല് പച്ചരി മാത്രം അരിക്കുന്നത്
ആഹ് ഉപ്പിട്ട് കാണ്ട് നമ്മള് പച്ചരി അരക്ക ചെ ചെലോല് ആഹ് ഇന്നിട്ട് പിന്നെ ഉപ്പ് ആ അ അരച്ച് കഴിഞ്ഞിട്ട് ഉപ്പിട്ടാലും മതി ഞാൻ അരക്കുമ്പോളണ്ട് ഇടലാണ് എന്നിട്ട് പിന്നെ അയ്ക്ക് നമുക്ക് തേങ്ങ ഇടണെങ്കിൽ തേങ്ങ ഇട്ട അയിലേറെ ടെസ്റ്റാണ് തേങ്ങ ഇങ്ങനെ കടിക്കുമ്പോ രസാണ് നമുക്ക് ചായ കൂട്ട്യാണ്ട് അങ്ങനെ ചൂടോട്ക്കെ തിന്നാന്
ഉം
പിന്നെ അയിക്കൊരു ചട്നി ഇണ്ടാക്ക വെളുത്തുള്ളിയും ചീരുള്ളിയും പച്ചമുളൊക്കെ ഇട്ട് കാണ്ട്
ഉം
ചട്ടിനി തേങ്ങ അരച്ച്ങ്ങാണ്ട് തേങ്ങ അങ്ങട്ട് തെളക്കെര്ത് കടുകും കറി പുട്ട് കാണ്ട് അയിക്കാണ്ട് ഇട്ട് കാണ്ട് ഇ തേങ്ങര അരച്ചത് അയിക്ക് പാറന്നാണ്ട് തെളക്കണേന്റെ മുന്നേ ഓഫ്‌ ആപ്പാക്കണം. ആഹ് അങ്ങട്ട് നല്ല ടേസ്റ്റ് ആണ് രസല്ല വെള്ളം കൂടും ആ തള ഇങ്ങനെ വരുന്ന അതില്ലാണ്ട് ഓഫ് ആക്കണം അപ്പോളാണ് ആ ചട്ടണീന്റെ ടേസ്റ്റ്
ടെസ്റ്റാ ആഹ
ഇങ്ങക്കെന്താണ് ചായക്ക് കടി
ഞാന് പൂരി ചുട്ട പൂരി പൂരി പൂരി ചിക്കൻ കറി പൂരിക്ക് കറി ഭാജി അങ്ങനെല്ലാം ഉണ്ടാക്കലുണ്ട് കടലക്കറി എല്ലോ പക്ഷെ ഇന്നലെ ആ ബാജി നല്ല രസമുണ്ട് പക്ഷെ ഇന്നലെ ചിക്കൻ കറി വെച്ചുകൊണ്ട് ആ കറി തന്നെ ഉണ്ട്
ഏഹ് ഏഹ് എത്ര കുട്ട്യാളുണ്ട് ഇങ്ങക്ക്
രണ്ട് കുട്ട്യാള്
വലിയ കുട്ട്യാളാ
ആഹ് മോന് പത്താം ക്ലാസ്സില് മോള് പ്ലസ്ടു കഴിഞ്ഞ്
ഏഹ് എനിക്ക് നാല് കുട്ടികളുണ്ട്
അതെയാ എത്ര പെണ്ണ് ആണ്
പ്ലസ് രണ്ട് പെണ്ണ് രണ്ട് ആണും പ്ലസ് ടു കഴിഞ്ഞു മോള് ഓള് അവള് ഡിജിറ്റൽ മാർക്കറ്റ് പറഞ്ഞാണ്ട് അതിന് കോഴ്സിന് ചേർന്ന്ക്ക്ണ് ഇപ്പൊ ഇവിടെ അടുത്ത് കൊയ ഇല്ലേ കഴിഞ്ഞിട്ടില്ല ജൂണിലാ ചേർന്നത് ഈ വർഷാ ചേർന്നത് ആറ് ആറു മാസം പഠിച്ചണം
ആഹ് എന്റെ മോള് കഴിഞ്ഞ പ്രാവശ്യം പ്ലസ് ടു കഴിഞ്ഞത് ആ ഓള് ഗ്രാഫിക് ഡിസൈനിങ് കോഴ്സ് എടുത്തിട്ട് ഇപ്പൊ ഒരു ജോബിലുണ്ട്
തന്നെ ഏ ജോലി ജോലിയായോ
ആഹ് ജോബ് ആറു മാസായി ജോബ് കിട്ടിട്ട്
ആഹ്
ഇത് നിങ്ങളെ മോള് ഇപ്പോ പഠിക്കാൻ തുടങ്ങിയത്ര
ആഹ് തുടങ്ങീട്ടോള്ളൂ ആറുമാസം കഴിഞ്ഞാ ജോലി കിട്ടുന്നാ പറണത് അല്ലെങ്കിൽ പിന്നെ ഡിഗ്രി ക്ക് ചേരണം ഡിഗ്രിഓക്ക് ഇപ്പ പറയാ ഡിഗി ചേരണ്ടിയ അങ്ങനെ ഒക്ക്‌ ഇങ്ങനെ ചെറിയ എന്തേങ്കും പഠിച്കാണ്ട് വേഗം ജോലിയാണെന്നുള്ള താൽപര്യാ
ആ ഡിഗ്രി ഇപ്പൊ നാല് വർഷംല്ലോ പഠിക്കണ്ടേ
ഉം നല്ലോ പഠിക്കണല്ലോ നാലു വർഷം പടി പഠിക്കുമ്പോത്ത്ന് നമ്മള് കല്യാണണ്ടാക്കി ടും ചെയ്യും പിന്നെ ആറ്റ പഠനം വെറുതെ ഉം
ഇപ്പ വേഗം കല്യാണം കഴിഞ്ഞിട്ട് അയക്കുന്നല്ലെ ഒ
ആഹ് ഇപ്പോള് സമ്മയിക്കണില്ല പത്തൊമ്പത് വയസായി ഞാന് ഇന്നെ പതിനാറാം വയസ് കല്യാണം കഴിച്ചോള പ്രായത്തില് പതിനേഴാം വയസ്സായപ്പോത്തിന് ഓള് ണ്ടായിക്ക്ണ് നിക്ക് ഞാൻ പറിം അന്റെ ഈ പ്രായത്തില്
ക്കിന്നല്ലേ അതോണ്ട് കല്യാണം കഴിക്കാൻ സമ്മയിക്കുന്നില്ല
ഉം അതെന്നെ ഓള് പറയണതേയ് ഇരുപത്തി മൂന്ന് വയസാകാതെ ന്നോട് കല്യാണത്തിന്റെത് പറയണ്ടട്ടോ പറിം അതാണ് പറിണ് മോള് രണ്ടർണ്ണംണ്ട് ഒമ്പതാം ക്ലാസ്സിലും രണ്ടാമത്തത്
മൂത്തതായി പ്ലസ് ടു കഴിഞ്ഞത്
ആഹ് മൂത്തതാണ് ഓര് പാടേ വീട്ടില് ഒറ്റ കാണ് ഞാൻ ന്റെ വീട്ടിലാണ് റസ്റ്റിന് വിടങ്ങിട്ട് പോന്നതാണ്
നിങ്ങൾക്ക് എന്താ
ഓപ്രസം ചെയ്ത്ക്ക്ണ് അണ്ഡാശയത്തിൽ മൊഴ ആയിട്ട്
ആഹ് ആഹ്. ഇപ്പൊ നിങ്ങളെ വീട്ടില് നിങ്ങ റെസ്റ്റിന് വന്നയാ ഓളോ അപ്പൊ
ഓല് അവടെ ആ ഉപ്പി ഓലൊക്കെ ണ്ട് പിന്നെ ആ പിന്നെ മൂത്തച്ചി പിന്നെ ടുത്ത് ഏട്ടന്റെ ഭാര്യ
ഏട്ടന്റെ ഭാര്യ ആ
അപ്പ അങ്ങനെ ഓലെക്കെ ങ്ങനെ നിക്ണ് ണ്ട് ആടെ കഴിയണ്ണ്ട് ചെറ്ത് ഒന്നാം ക്ലാസ്സിലാണ് അതിറെ കാര്യാലോ ആലോയ്ക്കുമ്പോആണ് എടങ്ങേറ്
ചെർതും ഇപ്പൊ നിങ്ങളെടുത്തില്ല ആടെന്നെണ്ട് ദാ
അവിടന്നേണ് നാലാളും അവിടെന്നേണ് അത്പ്പോ ഒന്നാം ക്ലാസിൽ സില് മദ്രസുസ്കൂളും മം ചേർത്തിയതല്ലേ അപ്പഞ് ഫസ്റ്റ്ലെന്നെ കളഞ്ഞ്ണ്ടെങ്കില് പർഞ്ഞാണ്ടേ ആഹ് എടങ്ങേറാണ വൈ വൈകുന്നേരായ ഇൻക്ക് അങ്ങട് പോകാൻ തോന്നേ
അപ്പൊ ആടെ നിങ്ങക്ക് ആടെ അവര് ആര് നോക്കൂലെ
അവിടെ നോകുഒക്കെ ചെയ്യും നമ്മളിങ്ങനെ കുട്ട്യാള് ഞാന് അടങ്ങിക്കൂലാന്ന് പറഞാണ്ട് ഹസ്ബൻ്റിന്റെ പണിയാണേ അവിടെ നിന്നാ ഓള് പണിടുക്കും ഓള് ഇതേമാതിരി ഇവിടെ കെടക്കണ മാതിരി കെടക്കൂന്നറിഞ്ഞ്കാണ്ടേ ഇൻകാണേ റസ്റ്റ്‌ ഇട്ക്ണ ആലോയ് തീരെേ ഷ്ടല്ല ഇച്ച് പണിട്ത്ത് ങ്ങനെ ടക്കണം ഇച്ച് അതാ ഇഷ്ടം
ഞമ്മ പണിയെടുത്തിട്ട് വേദായില്ലേ അതുകൊണ്ട് ഞമ്മക്ക് റെസ്റ്റ് നക്കാന് ഇതില്ലാലോ.
ഉം ആ ആ ഇപ്പ നീ പ ഞ്ഞി എട്ടാംതി കാണിക്കാൻണ്ട് കാണിച്ചിട്ട് അങ്ങട് പോവാ വിചാരിക്ണ്ണ്ട്
ഈട വന്നിട്ട്
ഇപ്പ പത്തീസായിട്ടുള്ളേ
അതെയാ
ഉം എന്താ ങ്ങളാ ഹസ്ബൻറിന് എന്താ പണി
ഹസ്ബൻ് ഈട നാട്ടിലെന്നെ
ആഹ് ഏഹ് ഞ്ഞി ചോറൊക്കെ നേർത്തെ ആവോ കുളിയൊക്കെ വേഗം കഴിയ്യോ
ആഹ് കുളി ഉച്ച ഉച്ചക്ക് മുമ്പ് കുളിക്കും ചോറും പ കറി അങ്ങനത്തെല്ല പണി കഴിഞ്ഞു ടെൻതിൽ പത്തില്ല് ആഹ് മോന മോന ഉം ഈ പ്രാവശ്യം പത്തിലേക്ക് പോയി ഇല്ല നിർത്തില്ല പിന്ന അതിന്റെ ശേഷം ഇതായിട്ട
ഞാന് പ്രസവം നിർത്തിനി നാല് കുട്ടികളായാര് ഇരുപത്തൊമ്പത് മുപ്പത് വയസായപ്പോ തന്നേ പ്രസവം നിർത്തയും ചെയ്തു മുപ്പത്താറ് വയസ് അപ്പോപിന്നെ വേറെ ഓപ്പറേഷൻ കഴിഞ്ഞു
അത് തന്നെയാണ് അത്ന്നെ അതുതന്നേ മ്മ ഞമ്മ പറയുന്ന പോലല്ലല്ലോ അല്ലാ അള്ളാന്റെ അടുത്തണ്ടല്ലോ
തന്നേ അത് കഴിഞ്ഞു അങ്ങനെ ലീവാമ്പോ പനിച്ചലുണ്ട ചെറുതന് രണ്ടര വയസായിന്ന് തുടങ്ങീക്കണേ മാസം മാസം ലീവാവും. ലീവാവുമ്പോ പനിക്കും പനിയ പനിയോ ചർ യൊ എന്തെങ്കിലു അമ്മക്കാ പനിണ്ടാവുമ്പ അമ്മള് മേ സ്കാനിങ്ട്ത്ത്ക്കണം ട്ടോ അതങ്ങനെ കൊൺആഹ്, അങ്ങനെ വന്നതേ അപ്പ പനിച്ച്
ഇത് ലേ മുഴ വന്നാല് വേറെ വേദനല്ലേ വരല്
വയറു വേ ദനയല്ല പനി. വറച്ച് പനിക്കുഅണ്ട്. അപ്പ ത് തടിമന്ന് നല്ലോണം ഫോൺ ചെയ്യാം അപ്പ ഇന്റെ അമ്മായാക്കൊക്കങ്ങനേണ് അപ്പ ഇമ്മ പറയാ അൻ്റെ അമ്മായേളെ താവജേക്കാരം പർഞ്. പിന്നെ ഇമ്മ അന്നേ പറിണ് സ്കാനിംഗ് ഇട്ത്തോക്ക് മോളേറിം ന്നോട്. പിന്നെമ്മള കു ട്ട്യളെ വിചാരിച്ചക്കാണ്ട്. പിന്നെ ആഹ് ഡേറ്റ് കഴിഞ്ഞ കഴിഞ്ഞും ചെയ്ത് പിന്നെ കൊഴപ്പല്ല പിന്നെ പിറ്റ ത്ത മാസാകുമ്പളും അതേമാരിന്നെ അയില് പിന്നെ ലാസ്റ്റ് പ്പം പ്പൊ ചർദ്ധിയുംതൊടങ്ങീണ്. പ്പ വയറ്റ്ല്ള്ളമാരി രാവിലെ നീച്ചാ പി പ്പം ചർത്ഥിക്കലൊട്ങ്ങി. അങ്ങനായപ്പോ സ്കാനിങ്ട്ത്തപ്പളാണ് ഗർഭശയത്തിന്റുള്ളിൽ മൊഴേണ് മര്ന്ന്മ്മേ മാറൂല എട്ടേ പോയൻറ് എത്രോണ്ട് അർഞ്
ഉം
വേഗം ഓപ്പറേഷൻ ചെയ്യണം പർഞ്ഞ്. അത് അന്നന്നെ കാൺചിണേ മ്മള് മര്ന്നുട്ച്ചാണ്ട് മാറീനി അന്ന് കാണിക്കാൻ തോന്നീല. ഈ കുട്ട്യാളെ വിചാരിച്ചാണ്ട് അങ്ങനെ കൊണ്ടട്ന്ന്. നമ്മളപ്പോ നമ്മളെ കുട്ട്യാളെ നമ്മക്ക് അങ്ങനേണല്ലോ ചെർതായാലും നമ്മള് അങ്ങനെ കൊണ്ടട്ക്കുവല്ലോ
അതെ, ഞമ്മോ ഞമ്മക്ക് അല്ല എന്തോ എന്തോ ഒരു ചെറിയ ഒരു അസു ഖം വന്നാലത് ഞമ്മ പെ ട്ടന്ന് കാണിക്കൂലാലൊ. ഇത് നിസാരായിട്ട് എളുക്കുല്ലോ ഞമ്മക്ക് മക്കളുണ്ട്
അതന്നെ ന്റെ ഹസ്ബന്റ് പറയാ ജെന്തായാലും ആഹ്, എന്തായാലും ഇജഅങ്ങനെ നിസാരാക്കും. വേം കാണിക്കൂല അതിയ്ന് വയങ്കര പേടിയാണേയ് അപ്പത് ന്നട്ട് ഔടെ നിക്കാണെ ഓളെ റൂമിലിട്ട് വാതിലട് കണ്ടേരും. ന്നാലുംഓള് റസ്റ്റ് എടുക്കുല അവള് ഇങ്ങട്ട് വര്ണ്ട ഓള് അടെന്നോട്ടെഅർഞാണ്ട് ഇങ്ങ ണ്ടാക്കി തന്നതാണെയ് നമ്മളമ്മ കുട്ട്യള വിചാര് ച്ചങ്ങനെട്ക്കും. ഞമ്മക്ക് അപ്പ അമ്മള ശരീരം നോക്കൂലാ
അതെ അതെ അത് ശരി. കുട്ട്യാളിപ്പാടെ മൂത്ത മ്മ നോ
ആഹ് അട മൂത്ത ആഹ് ഓളെ മൂത്തമ്മണ്ടടെ പിന്നെ ഓളും ഭ ഭക്ഷണൊക്കെ ഓളും അ കൊറെഒക്കെ ഓളൊക്കെണ്ടാക്കും. ഉം ഓക്ക് ഇഷ്ടാണ് അട്ക്കള ഡ്യൂട്ടി ഒക്ക ഉം ഇങ്ങനെ ചെർതായന്നേ ന്റപ്പങ്ങനെട്ത്ത്ക്കാണ്ടേയ് അങ്ങനെണ്ടാക്കാനൊക്കെ ഉഷാറാ ഉം സാധാ ചോറ്ണ്ടാക്കാൻ ഓക്ക് കയ്യൂല അല്ലാത്തക്കോള്ണ്ടാക്കും ഉം മന്തിയായിട്ടു ബിരിയാണി ഉം ബിരിയാണി മന്തി കഫ്സ എന്നപ്പോ ന്നലെ രാത്രി വിൾചാണ്ട് ഞാൻ ഉം അതൊക്കെണ്ടാക്കും
ഏഹ് രാത്രി
രാത്രീന്നെലെ വിൾച്ചാണ്ട് പറിണ്ട്. ഞാൻ നാളെ കബ്സേട്ടമ്മാണ്ടാക്കണെ അർഞ്ഞാണ്ട് വിളിക്കണ് ണ്ടേയ് ഞാമ്പട്ന്ന് ചോറ് ചെൽപ്പം ന്റം ആങ്ങൾന്റെ മോന് അവിടെ ആഹ് ഇങ്ങളവീടിന്റയ് കൂടെ പോയിറ്റാണ്. മമ്പാ കോളേജിലാണെയ്
ഏഹ്
അപ്പൊ ഓൻ്റട്ത്ത് ചെൽപ്പോബ്ട്ന്നു കൊടുത്തേക്വാ അപ്പ ആണ് കൊടുത്തേക്കു. അപ്പങ്ങനെ കൊട് ത്തേക്കാ വിചാരിച്ചപ്പം പർഞ്ഞ് ഏഹ് കൊടുത്തേക്കണ്ട ഞാൻ നാളെ കബ്സെ ണ്ടാക്കണത്അർഞ് ന്നാമ്മാട്ടീ ണ്ടാക്കിക്കോന്നും പർഞ് ആഹ് ചെൽപ്പ ഞങ്ങള് ബ്ട്ന്ന് ഇണ്ടാക്കിയാണ് ചെൽപ്പോ കൊടുത്തേക്കും ഞിഓൽക്ക് രാ വൈകുന്നേരം സ് കൂട്ടന്നാൽ പൈ പ്പാണല്ലേച്ച് മൂന്നാമത്തെ മോനൊക്കെ വയങ്കര വിശപ്പാണ് അപ്പൊ മൂ മൂത്തച്ച് മൂത്തച്ചിം കൊട്ക്കും കൊടുക്കൂലാന്നല്ല ന്നാലുപ്പം ഞമ്മളെ കുട്ട്യാക്ക് ഞമ്മള് കൊ ക്ണാതിലാ ഇവടെത്തൂലല്ലോ അപ്പൊ ചെൽപ്പോ വന്നാ ഓൻ ചോറൊക്കണ്ട് തിന്നേ
ആ
ഓന് ചോറൊക്കെ കിട്ടണ്ടിവെരും അപ്പ പിന്നെ ഞാന് അങ്ങനെ ഇബ്ടം ബിരിയാണിയോ നെയ്ച്ചോറോ അങ്ങനെ ന്തെണ്ടാക്ക്യാണ്ട് മോന്റെട്ത്ത് കൊടുത് തേ പ്പാങളൻ്റെ കുട്ടീന്റെട്ത്ത് അപ്പൊപ്പിന്നെ ഉം അപ്പങ്ങനെ വരുമ്പോലങ്ങനെ കയ്ക്കും അങ്ങനൊക്കെ കയ്യ്ന്ണ്ട് ന്നക്ക് പത്തീസായിട്ടൊള്ളു
അതെ അങ്ങനെങ്കോ അല്ല ഒരു സമാധാനം ല്ല എന്താലു ലെ
സമാധാനുല്ലപ്പം ഇന്നലെപ്പം ടീച്ചറ് പറയാണ് ചെറ്തിനെ എന്താണാവോ ഒരു ടെൻഷൻ പോലെ കുട്ട്യാളൊപ്പം കളിക്ക്ണും ഇതാക്ക്ണൊന്നുല്ല ഒരു പാവായി ഉം അയ്ന്ങ്ങനെ വിചാരിച്ചിരിക്കണ് ടെൻഷൻ ണ്ടാവുംമാണെങ്കില് ആ ൻക്ക് നെഞ് വേദന വയർവേദന പർഞ്ഞു ടീച്ചറോട് അപ്പൊ ടീച്ചറ് ചോയ്ച്ച് എന്തേ മോനെ ഇമ്മല്ലായ് റ്റാണോ ഉമ്മ ഉം ആ ആ അപ്പൊ ന്നോട് വോയിസ് ആ ടീച്ചറ്ന്നോട് വോയിസ്